ഹലോ കേക്ക് സൗണ്ട് ആഹ് സൗണ്ട് പറ്റെ കൊറവാണല്ലൊ ആഹ് അപ്പം ആഹ് കൊഴപ്പണ്ട് എന്തോ ചെർതായിട്ടൊര് കൊറവ്ണ്ട് ന്നാലും കേൾക്ക്ണ്‌ണ്ട്
അഹ് അഹ് ന്തെക്കെണ്ട്
ഇത്
എങ്ങ്നെ
എന്തൊക്കെ വിഷാശങ്ങൾ
സുഖായിട്ട് പോണ് നല്ല വെയില് യെണ്
ആഹ്
ഡ്രസ്സേളൊക്കെ പൊറ്ത്ത്ട്ട്ക്ണ്
അഹ് മഴണ്ടൊപ വിടല്ലെല്ലൊ
ഇന്ന് മഴല്ല വെയ്ലാണ് ഇന്ന് രാവിലെ ന്ന് ഇന്ന് രാ ങ്ങനെ പെയ്ത് ട്ട്ല്ല ഉം രാവി ലെ ഇങ്ങ പാറീട്ടുള്ളേനി
ആ
ഇന്ന്ന്ന് ആ അതെ കൊറച്ചൊക്കെ ബേയ്ലത്തിട്ട്ക്കണ് അറിയാണെ
ഒണങ്ങണില്ല യൂനിഫോമൊന്നു ഒണങ്ങില്ല രണ്ടുകൂ രൻ്റ്യൂനിഫോം ണ്ടെന്ന് പർൺട്ടൊന്നും കാര്യല്ല ഒണങ്ങണില്ലാ
ആ ആ ഞാൻന്നേ ഇന്നേ ഇന്നലെ ഫാന്റോട്ടിട്ട്ക്കാണ്ട് കുട്ടിയോൾതൊക്കെ
ആ ആ
അങ്ങനെ ഓൺ താക്കിക്കയിഞ്ഞാലേ
ആ ഇങ്ങളെങ്ങനെ മഷീൻല് മിഷീന്ണ്ടാ വാഷിംഗ് മിഷീന് ആ മെഷീൻണ്ടെ ഞമക്ക് മിഷീനില് ആ ഒണക്കിയാ പിന്നെ ശെർദ്ധായിട്ടൊരു നനവ്ണ്ടാവൊള്ളൂ പിന്നെ ഒന്ന് ഫാനിന്റെ ചോട്ടിൽ ഇട്ടാലത് ഉണങ്ങും ഈ മഴക്കാലത്ത്ക്കാണ് മിഷീന് വാവവശ്യ തിരുമ്പാനെ നമ്മക്ക് ഇല്ലെങ്കി പ്രശ്നന്നുല്ല ഉണക്കാനേ ഞങ്ങളെ വിടെ ണ്ടായിനു ആ ഇവ്ടെ ല്ലത് എന്തോ ഒണങ്ങണത് കേടന്നു
എ ഏ ഒണക്കാൻ തന്നെ കാര്യായിട്ട് എന്താച്ചാല് കട്ടിള്ളതക്കാവുമ്പോ യുണി.... ഫോമൊക്
ആ അതേപോലെ പൊ വല്യ ക കട്ടിള്ള പൊ പുപ്പൊക്കെ ണ്ടാവല്ലോ അല്ലൻകെ നല്ല സുഖാണ് ഒണ്... ക്കാനേ ന്നവേഗം ഒണങ്ങും പിന്ന എന്താ ഫുഡ് കഴിച്ചില്ലേ ആ ആ മീ ഷീൻ വേണം മെഷീൻണ്ടാവുന്നത് ഒരു കണകക്കിന്ന് നല്ലതാണ് മെഷീൻണ്ടായാൽ പിന്നെ നമ്മള് കല്ല്.. കല്ലിമേൽ അലക്കൂല അങ്ങനെയുണ്ട്
അത് ശരി അത് ശരിയാണ് ആ കായതൊക്കെ പറി പറിച്ച്
ആ അതാണ് ഞാൻ കണ്ട നമക്ക് ഒന്നും ടൈമ ഉണ്ടാവൂല ഭയങ്കര മടയാക്കാരം ക്ക
ആ ആ പക്ഷെ ചില സമയത്ത് അത്യാവശ്യമാണ് എന്ത വെച്ചാ നമുക്കക്ക് ആർക്കെങ്കിലും പോകാനും പോകാനും നമ്മൾ കൂട്ട വൊ ലേ പിറ്റേന്ന് ദിവസകുമ്പോ നമുക്ക് ഒരുപാട് ഉണ്ടാവല്ലോ അന്നത്തും അതിന്റെ തലേനത്തതും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് റിയാ
ആഹ അധികെ ചാളിയ വിഷയല്ല അല്ല വൃത്തിയക്ക ഒന്നല്ല ചളിയന്നില്ലെങ്കില് വേഗ ഒന്നും മതി പിന്നെ ഞമ്മക്ക് കല്ലുമ്പ അ കുംഭം ഞമ്മളെ ശരീരത്തി നല്ലതാണ് ഇത് ഫുള്ളും എല്ലാരും മിശീരിലല്ലേ
ഉം ഇപ്പ അൽക്കാനന്നല്ലപ്പ എല്ലാത്തിും മെഷീൻ തന്നെല്ലേ തൊടക്കാൻ വരെ ഉം തൊടക്കാൻ വരെപ്പ മെഷീൻ ഇറിങ്ങല്ലേ തൊടക്കാൻ പാത്രം മഓറാനും ഇണ്ടാതി മതിരേ
ചെല്ലണത്ണ്ട് പത്രം കേങ്ങണണ്ട്
ഇല്ല ആ പാത്ര കേൾക്കണണ്ട് കേട്ടക്ക ശ കണ്ടിട്ട്
ആക്കെ ഡിജിറ്റലായി ക ടലിലും ശരി ഇും മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ ആ
പടക്കില
അങ്ങനെ ആ അസുഖങ്ങള്ൾ കൂടും
അതാണ് ഇപ്പൊ ആഹ ആ ആദ്യത്തെ മുതല് എല്ലാ ആരോഗ്യല്ല ആൾക്കാരല്ലപ്പം പില്ലത് ഹാ പണ്ടുള്ളടുക്ക നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അസുഖങ്ങളും ഇല്ലനിയ നമ്മളിപ്പോ ഫുഡും അതൊക്കെ നമ്മള് എന്താ എന്താ വീട്ടിന്റെ പരിസരത്ത് തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി മാത്രമേ കഴിക്കലൊള്ളുഅയ്നി
പ്പൊ വീട്ടിലൊരു ഒരു വീട്ടിലും ഇണ്ടാവല്ല പച്ചക്കറിയാളൊന്നും ക്ക എല്ലാർക്കും മടിയാണ് അ ഇണ്ടാക്കുല്ല്യ. ഒക്കെ കടയിൽന്ന് വാങ്ങാൻ എല്ല സാധനങ്ങളും കിട്ടല്ലോ
പുറത്ത്ക്ക് പോവാതെന്നെ ഓൺലൈൻ കൂടെ നമ്മുക്ക് എല്ലാം കിട്ടുവല്ലോ എന്ത് വിചാരിച്ചു ആ വീടിന്റെ മുറ്റത്തെന്നെ എത്തും. കയ്യില് പൈസ ഇണ്ടുന്നുണ്ടെങ്കി എന്തും ഉ പൈസ ഇണ്ട്‌ന്ന്ണ്ടെങ്ക ക്ക് എന്തും ചെയ് കിട്ടും
ആഹ ആഹ എല്ലാം വിരൽത്തുമ്പിൽ തന്നെ കിട്ടും അത അതുകൊണ്ട്‌ അസുഖങ്ങൾ ഇങ്ങനെ പെര്ക്ക്ണത് പഴബ പണ്ടത്തെ അസുഖങ്ങളൊന്നുല്ലല്ലോ ഇപ്പൊ പിന്നെ പുതിയ പുതിയ ഓരോ പേരുകളാണ് പണ്ട് ആ പേര് പകർച്ച ഇ അങ്ങനെന്തേലോ
ആഹ് പെട്ടെന്ന് ഒര് ജലദോഷം പുട് അതുള്ളു ഇപ്പന പല പല അസുഖം ഹോസ്പിറ്റലക്കുമ്പോ നല്ല തിരക്കല്ലേ പല പല അസുഖങ്ങളാണ് ആഹ് അപ്പൊ മഴക്കാലം ആവുമ്പളേ
ഇപ്പോൾ പറയും ഓൾക്ക് പനിയാണ് ഡങ്കിപ്പനിയാണ് അ റസ്റ്റാണ് എന്നൊക്കെ പറിണ് ണ്ട് ഓര ഭാഗത്തിലക്കണ്ട്ന്ന് പറഞ്ഞു ഹോസ്പിറ്റലൊക്കെ പത്തിരുപത് ദിവസം വരെ ആൾക്കാര് അഡ്മിട്ടാണെന്ന് അറിയണ്ണ്ടേയ്
ആ അപ്പഴന്ന് പറയുമ്പോ ഈ സ്കൂള് തൊറക്കാണ ടൈമിന് മഴപെയ്യ് പെയ്യണതോ മഴെക്ക ആവുമ്പളെ ഈ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ഇണ്ടായാൽ മതിയല്ലോ കൊതുകും നല്ല കൊതുകും പിന്നെ ഉ സ്കൂള്ന്നൊക്കെ വേഗം പകർച്ച പക ആ ആ വെള്ളത്തി മഴയുമ്പല്ലോടുത്തും എത്ര നമ്മള് വൃത്തിയാക്കിയാലും ഉണ്ടാവൂല്ലോ അവിടെം ഇവിടെം വെള്ളം കെട്ടിക്കണ് ആ ചെരട്ടേലും ടയറിലൊക്കണ്ടാവൂല്ലോ
ഉം ഉം ഉം പക്ഷേ വെ മഴ പെയ്ത്ങ്ങാണ്ട് വെയിലറച്ചാലെ ഭയങ്കര കൊതുകാണ് നല്ല മഴ അടീച്ച് പെ പെയ്യാണെങ്കിൽ കൊഴ ല്ലാന്ന് കൊതുകളെ കാണൂല്ലാ
ആഹ് ഇണ്ടാവൂല വരുടെ
ഇന്നെനി വെയി ഇന്ന് കൊതുകുണ്ടാവും ഇന്ന് വെയിലറച്ചിലേ ആഹ് ഇന്ന് കൊതുക് നല്ലോണ്ടാവുന്നാല് ഇപ്പൊ ഒരു ദിവസ കൊണ്ട് അയ്റ്റ് ള് വളരെ ക്ക്വയ്യ
ആഹ് ആ വെള്ളത്തി അതിൽ മുട്ടട്ടും അതീ പോവും വെള്ളത്തില് മുട്ടിട്ട് കാണുന്നെ
ഉം ഉം അയിത് പ ട്ടതിണ്ടാവു പെരകാനേ
ആഹ് അങ്ങട് പെട്ടെന്ന്
ആ ആ ആ എന്താ ഫുഡിനെന്താ?
ഫുഡ്‌ഡി ഇന്ന് അത് മീനായിനു ഇന്ന് ഇല്ല ഇത് സാധാരണ ഇണ്ടാവണ മീൻ ഇണ്ടായിനു ഇല്ല പച്ചക്കറിയോണ്ട് കറി പിന്നെ പപ്പടം പൊരിച്ചു ഇന്നിപ്പെന്താ ആ പപ്പടവിടണ്ട് ക്കും വാണം
ഏ ഇവിട പപ്പടം പറഞ്ഞ സാധനൊന്നെ കൊണ്ടുവരലില്ല ആ ആ ചെലടുത്ത് അങ്ങനെയാണല്ലോ ഇപ്പ ആ ശെ രസാണ് ഉം
ണ്ട് അങ്ങനത്തെ അസുഖ ഉണ്ടാവല്ലോ പക്ഷെ നമ്മള് ചോറിൻ്റെ കൂടെക്കെ ശീലായി കഴിഞ്ഞാ പിന്നെ എന്തായാലും വാണം ഇവിടെ ഒക്കെ മസ്റ്റാണ് പപ്പടം എം എന്ത് നല്ലകൂട്ടാൻണ്ടായാലും എല്ലാ ബിരിയാണി ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും വേണം പപ്പടം ആഹ് നമ്മള് കൊട്ന്ന നമ്മള് കയിക്കു ആഹ് തിന്നാ അല്ല തിന്ന പറ്റ അർജൻ്റൊരു സാധനം വീട്ടില്ണ്ട്ന്നുണ്ടെങ്കി നമ്മൾ ഉണ്ടാക്കി തിന്നു
ആഹ് രസണ്ട് എപ്പളും ഉം ഏത് ആഹ് മക്കളൊക്കെ സ്കൂൾ പോയില്ലേ
സ്‌കൂളി പോയി സ്‌കൂൾ ഇപ്പോ വിട്ട് വരാനായില്ലോ ആ മൂന്നണ ഒരാള് ചെറിയല്ല മൂന്ന- ന്നരാവ്മ്പോത്ത്നും വരും. മറ്റോരു നാലു മണിയൊക്കെ ആവുമ്പോത്തിന് ഓലും വരും. ആവ് ട്ടോയ്ക് രണ്ടാള് ഓട്ടെയ്ക്കാ ആഹ് ഇവടിം ചെ ചെറ്യോന് ഇവിടെ എട്ത്തന്നെ. രണ്ട് ടൈമിലും കൊണ്ടര്ലും കൊണ്ടാക്കലും ബുദ്ധിമുട്ടാവ്മ്പളെ അപ്പൊ ഒട്ടേക്കാണ്ട് വിടും. പിന്നെ മഴിം കൂടി ആവു മ്പളേ
ആ ആ ആ
ഒക്കെ പാടെ ബുക്കും നന്യല്ലേ. അല്ലെങ്കിൽ തന്നെ വണ്ടിയിലാണെങ്കിലും നനിയെലോ നമ്മളെ വീട്ൻ്റെ എട്ത്ത്ക്കും മുമ്പത്ത്ക്കും വ എന്നാലും മയ പെയ്താ നനിം. അത് ഓട്ടോലാ ഓട്ടോലാക്കിയേക്കാണ്. അവിടെ ഓലക്കെങ്ങനെ?
ആ ഓട്ടോക്കന്നെ. ഒരാൾ ഓട്ടോക്ക് രണ്ടാള് ഓട്ടോക്ക്. ഒരാള് സ്കൂൾ ബസ്സിനാണ്. ഹൈസ്കൂൾ ആയതോണ്ടേ.
സ്കൂൾ ബസ്
ബസ്സിനാ ലൈൻ ലൈൻ ബസ് ഏ ലൈൻ ബസിന് ലൈൻ ബസ്ണ്ട് ആ അയിനാ പോവല് അടെ സ്കൂൾ ബസ് ക്ഷെ അതിപ്പം വല്യ ദൂരൊന്നും ഇല്ല ഞങ്ങക്ക് സർക്കാ ല്ലാണും വലിയ ദൂരല്ലാണും അങ്ങനെയാണ് അതിന്റെ രണ്ടിന്റെ നടു കൈറ്റാണ് അപ്പ പിന്നെ ലൈൻ ബസ്സ് ണ്ടാകും
ആ എപ്പളും അവിടെ മുമ്പ് തന്നെ ഇണ്ടാവും
ഏ ഇല്ലല്ല കൊറച്ച് അധി സ്റ്റോപ്പ് നടക്കാനൊന്നുല്ല ന്നാലും സ്റ്റോപ്പ്ക്ക് പോണെങ്കി കൊ ക്ഷടിക്കും പോകണം റോഡ് വക്കതന്നെ ആയാലും തന്നെ അവ്ടൊന്നും സ് സ്കൂൾ കുട്ടികളൊക്കെ ആകുബളെയ് ബസ് നിത്തി കൊടുക്കൂലല്ലോ
ആ അല്ല ഈ ബസ് പോണ പോണ ഏര്യാന്നെ ക്കാരം ല്ലേ
ആ ആ അവിടെ തന്നെയാണ് നോക്കിയാ കാണും പക്ഷെ ബസ് കിട്ടണ ഓര്ക്ക് കിട്ടണെങ്കി കൊർച് അടി
സ്കൂള പിന്നെ സ്കൂൾ കുട്ടികളെ ആക്കോ ഓല് എല്ലോടത്തും നിർ തൂലല്ലോ
ആഹ നിർത്തൂല പക്ഷെ ഇവിളൊക്കെ ലാസ്റ്റ് സ്റ്റോപ്പ് ആകും എന്നാലും ഭയങ്കര തെര ക്ക ഡോർ
ആ അതാണ് നല്ല തെരക്കേക്കാരം സ്കൂൾക്കു പോണ കുട്ടികളും ജോലിക്ക് പോകണം എല്ലാരുംപാടെ ആ ഇതാണ് ഒരു ഉച്ച ടൈമില് കൊറച്ചു നേരം ബസ്സിലൊക്ക്ക്കൊന്ന് ഫ്രീ ഉണ്ടാവും രാവിലിം വൈകുന്നേരംന്നും നമ്മക്ക് ചെറിയ കുട്ടികളെ കൊണ്ടെന്നും പോവാൻ തന്നെ കയ്യൂല
ആഹ ആ ആ അതക്ക ഇപ്പഴൊക്കെ സീട്ടീന്ന് പറണത് അഞ്ചു രൂപയാണേ ഓര്ക്ക്‌ മ് കിട്ടിയാലും അല്ല നഷ്ടം അല്ല തൊന്നുല്ല അപ്പ ഒരാൾ കേറി വിചാരിച് പണ്ടത്തെ മാതിരി അങ് മാറ്റാറഞ്ഞ ഒരു രൂ വേണല്ലോ അന്നർഞ എല്ലാരും ക ചുരപ്പന് കൊറെ ആദ്യം കയറ്റും തോന്നുന്നു പോകുമ്പളൊക്കെ അങ്ങനെ തന്നെ അഞ്ചു രൂപ കിട്ടൂല്ല ഒരു കുട്ടിന്റെ അടുത്തന്ന് തന്നെ ആ അതന്നെ മറ്റേന്ന ഒരു രൂപയാണല്ലോ അങ്ങോട്ട് സീട്ടി രണ്ട് രൂപ ല്ലേ ഒരു ദിവസം കിട്ടണ് ള്ളൂ പ്പൊ ഓൽക്ക് മടിയാണ് ആൾക്കാരെ കഴറ്റാനേ പക്ഷെ ഓല് പറഞ്ഞാലും എന്ത് ആ നർഞ്ഞു ന്നാലും ഓല് ഒ പ അങ്ങനൊക്കെ പറഞ്ഞാലും ഓൽക്കെ ചില്ല- റ കിട്ടണെങ്കിലെ ഈ സ്കൂൾ കുട്ടികളന്നെ ഇണ്ടണം അറിയേ
ആ
ചില്ലറ ഓൽക്ക് ബാക്കി കൊടുക്കാൻ ഉണ്ടാവൂല അല്ലെങ്കിലും ന്ന് പരണക്കാ
ആ
ഓല് കുറ്റം പറഞ്ഞാലും
എന്താ വേറെന്താന്നാ എന്ന ശെരി ട്ടൊ
ആയിട്ടില്ലല്ലോ പിന്നൊന്തെക്കെ എന്താ വൈകുന്നേരത്തെ സ്പെഷ്യല് എന്തൊക്ക ആയിട്ടില്ല വെകുന്നേരത്തിന് എന്തൊക്കെണ്ട് സ്പെഷ്യല്
വൈകുന്നേരത്തിന് ഒന്നും ഉണ്ടാക്കിട്ടില്ല എന്തെങ്കിലും ഇ ഇണ്ടാക്കണ ഓല് സ്കൂൾ വിട്ട് വരുമ്പോ ഓല് സ്കൂള് വിട്ട് വരുമ്പോത്തിനു ന്തേലൊക്കെ വാണം
ഏ ആ ആ
ചോറൊന്നും വെയ്കൂലേ
ഏ അ അ ചോറുണ്ണാൻ സുഖാണല്ലേ ആ നോക്കട്ടെ മ് മ് ആ ആ